ആ ആ കേൾക്കുന്നുണ്ട് പറയ് എന്തൊക്കെയ വിശേഷം
ഒക്കെ ങ്ങനെ പോണം. വെക്കേഷൻ ആയിട്ട് എങ്ങട്ടേലും പോയിന്യോ
വെക്കേഷൻ ആയിട്ട് അങ്ങനെ ഞാ പിന്നെ ജസ്റ്റ് നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടെക്കെ കുട്ടികളൊക്കെ ഒന്ന് പാർക്കൊക്കെ കാണിച്ച് പോന്ന്
ഏ അങ്ങനെ പോന്ന ഹസ്ബൻഡ് നാട്ടിലില്ല
ഇല്ലേ ഹസ്ബൻഡ് ഇല്ല
അപ്പൊ ഇങ്ങള് എങ്ങനെ പോവല് ആര കൊണ്ടുപോകാ ഉള്ളത് ഇപ്പം
ഞാകൊണ്ടോവും ഞാപോവും മക്കളെം കൊണ്ട് ചെർതായിട്ടേ. അല്ലല്ല ഞാനും ഓട്ടോ വിളിച്ചിട്ട് പോവും, മ്പടടുത്തുള്ള അതാ പറഞ്ഞതെ ചെറിയ, ചെറിയ- സ്ഥലങ്ങള് തായി ആഹാ അത് ന-
നമ്മള് സ്വന്തായിട്ട് പോകുമ്പ- ആവുമ്പോ നമ്മക്ക് വേഗം. ഞ്പ്പ വൈന്നാരാമ്പോത്തിന് എങ്ങനെ വീട്ട്ക്കെത്താന്ന്ള്ള ആ ഒരു ചിന്തയിലേര്ക്കു അ്ണ്ടാവ. കാരണം ഉം എവിടെയും മനസ്സോറക്കൂല ഹസ്ബൻഡ് ന്റെ ഒപ്പരാക്കാവുമ്പോ സ്വന്തം വണ്ടി പ്പമാണെങ്കിലും.
അതെ അങ്ങനെ വരുമ്പം ഞങ്ങള് പോവും പിന്നെ ഈ കുട്ടികള്ങ്ങനെ മ ചെർതേ അവള്. എല്ലാര്തും പോണെ കാണുമ്പോ പോവല്ലേ എനിക്കിഷ് ആ എനിക്കിഷ്ട്ടോന്നുല്ല പിന്നെ അവള് പറയുമ്പോ അങ്ങനെ കൊ അത് ഞാ അ അതെലെ ആഹാ നിനക്ക് പോകാലോ പിന്നെ കെട്ടിയോനോട് പറഞ്ഞാൽ മതി.
ആഹാ ബസ്സിലേ സീറ്റ് ഒഴിവ്ള്ളപ്പാട് പോവാ. അതന്നെല്ലാരും പറ്യല് അൻക്കൗടെ ഡാഷ് ബോഡു മേ കേറി കുത്തർന്നാ പോരെ അറിം.
എ ആഹ് അത് ചെ അങ്ങനെ പോവാറുണ്ടോ ഇല്ലലെ.
അറിയാത്തോറെ ആൾ ആൾക്കാരല്ലേ ഓലോരു ഫാമിലി ആയിട്ടോ ഒരു ബാച്ചായിട്ടോ പോണല്ലേ ആ പിന്നെ ഇങ്ങനെ മ പിന്നെ അമ്പല ട്രിപ്പ് അങ്ങനൊക്ക എണ്ടാവുമ്പ ഇങ്ങനെ പറയലിണ്ടേ എന്താ മൊയ്ലാളിമാര് ണ്ടാവല്ണ്ട് അപ്പങ്ങനെ ഓരോ ഫാമിലീസൊക്കെണ്ടാവല്ണ്ട്. ള് കൊണ്ട് പോര് ന്നൊക്കെ പറിം. പക്ഷെ ഹസ്ബൻഡറിയും ഔഹ് കുട്ട്യേളെയ്റ്റ് ഓക് കയ്യൂല്ല പറിം ഇൻക്ക് കഴിയും പക്ഷെ ചെ ഹസ്ബൻഡ് ന് അതൊരുതാ. ഇന്ക്ക് കഴിയായി ഒന്നുല്ല ഹേ... ! അത് വാന്നെ ഇഞ്ഞിപ്പ ഞാനെടങ്ങേറാവുന്നുള്ളൊരു നിലക്ക് അങ്ങനെ ആയിരിക്കും. കുട്ട്യേളൊക്കെ ഒന്ന് വൽതായിട്ട് നമ്മക്ക് പോവാ റിം. അപ്പോത്തി ഇഞടുത്ത സീസൺ ആവൂലേ
പോയിട്ടില്ലേ എങ്ങട്ടും ഈ വർഷം പോയോ എങ്ങോട്ടെങ്കിലും.
ആഹാ പോവാന് ഞങ്ങള് ഊട്ടി അങ്ങനൊക്കെ പോവലുണ്ട് ഫാമിലി ആയിട്ടൊക്കെ. ആഹാ ഒറ്റക്ക്‌- ക്ക് ഞങ്ങളിങ്ങനെ എന്താ ബീച്ച്ക്ക് അങ്ങനെയൊക്കെ പോയിട്ടുള്ളു ലോങ് ആയിട്ട് ഇപ്പോ കൊറെയായി പോയിട്ട്
പോയിട്ട് ആഹ്. ആ മതി നമുക്ക് ജസ്റ്റ് ചെറിയ സ്ഥലങ്ങളിൽ പോയാല് നമ്മളൊന്ന് ഹാപ്പി ആകും
അ ആഹ് പക്ഷെ ഇൻക്ക്ങ്ങനെ ഭയങ്കര ഇഷ്ട ഈ ലോങ്ങായിട്ട് ബൈക്ക്മ്മലൊക്കെ ഗം. പറ ഒറ്റക്ക് മക്കളൊക്കെ വീട്ടിലാ ക്കീട്ടൊക്കെ പോകാനൊക്കെ നല്ല താല്പര്യംണ്ട് അങ്ങനെ വിചാരിക്ക്ണ്ട് ഇങ്ങനെ പോവണംന്നൊക്കെ ചൊരൊക്കെ കേറ്ണത് നല്ലൊരു വൈബല്ലേ
ആഹ് എന്റെ കുട്ടിയേള് പറിം ചെറുത് പറയും ചെറുത് പറയും ഓള് മൂന്നാ ക്ലാസിലാ ഈ ഇമ്മച്ചിക്കും ഇപ്പച്ചിക്കും ഒറ്റക്കൊന്ന് പോയി കൂടെ ഞങ്ങള് വിടിര്ന്നോണ്ട് അവരിങ്ങട്ട് പറിം ങ്ങൾ പൊയ്ക്കോളി ങ്ങളറ്റ് അങ്ങനെ പറി.
ആഹാ വീട്ടിലാര നോക്കാണ്ടാവ, അമ്മണ്ടോ?
അല്ല വല്യോള്ണ്ട് അവള് പ്ലസ്റ്റു കഴിഞ്ഞിട്ട്ണ്ട് അവള് തീരെ പോരൂല
ഏഹ് ഓള് ണ്ടല്ലോ ന്നാ പിന്നെങ്ങക്കൊക്കെ പോവാലോ ഏഹ് ഓൾ പ്ലസ് ടു കഴിഞ് പിന്നെ ഒന്നിനും പോയിട്ടില്ല
ഇപ്പൊ വ എക്സാം എഴുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനീപ്പ റിസൾട്ട് വന്ന് പിന്ന അലോട്ട്മെന്റ് ഒക്കെ വരണ്ടേ കേരളത്തില് സില ഇതില് എൽ. ബി. എസിൽ കൊടുക്കണം.
ഏ എന്ത് എൽ ബി എസോ
ആ നമ്മള് കേരളത്തിൽ സീറ്റ് കിട്ടാൻ ഫീസ് ഇല്ലാതെ പഠി ക്കാലോ. ന്നാ ന്നെ കോഴ്സ് വലിയ കോഴ്സ് മെഡിക്കൽ മെഡിക്കൽ ഫീൽഡന്നെ
ആഹാ ആഹാ ഓൾക്കതാ താല്പര്യം?
ആഹ് അതാണ് ഉം അയ്ന് മാ ത് ആഹ് ഗൾഫിലാണ്
പിന്നെ ഇയ്യ് ഇങ്ങനെ പിന്നെ പഠിപ്പിക്കാണെ അല്ലേല് മാരേജെ ന്തേം നോക്ണ്ടോ
ഏ അതൊന്നുല്ല പഠിപ്പിക്കന്നെ, പഠിപ്പിച്ചിട്ടോരു ജോലി ആവട്ടെ.
അങ്ങനല്ലേ അങ്ങനെയൊക്കെ നല്ലതൊന്നും വന്നാല് ഉറപ്പിച്ചിട്ണോന്നുല്ല
ആ അങ്ങനെയൊന്നുല്ല അതൊക്ക ജോലിയൊക്കെ ആയിട്ട് നോക്കാ ആ സമയത്ത് ഉം ന്ന്ല്ല. അപ്പ അവള് അപ്പ അത് എൽ ബി എസിൽ കൊടുക്കാനായിട്ടില്ല ഓപ്പൺ ആക്കിയിട്ടുള്ളൂ അതേ
ആഹ് അങ്ങനെ ല്ലേ മാർക്കൊക്കെ എങ്ങനെണ്ട്? ഫ്രസ്റ്റു റിസൾട്ട്
ആ ആ സയൻസ് ആയിരുന്നു ഫുള്ളെ പ്ലസ് ഉണ്ട്ര്ന്ന് നയന്റി സെവൻ പെർസെന്റേജ് ഉണ്ട്
ഓ ഓക്കെ ഓക്കെ നല്ല ഇതുണ്ട്ല്ലേ. ഉം... ! ഇഞ്ഞി നല്ലൽക്ക് നല്ല രീതീല് പോട്ടെ ഇപ്പ നമ്മക്ക് ഈ പഠിപ്പിക്കന്നൊക്കെ നല്ല പൈസ ആവൂലെ
ആഹാ അതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇത് നമ്മള്- ഗവൺമെന്റില് മാർക്കുള്ള കുട്യാക്കല്ലേ കിട്ടുള്ളു. ട്ടുള്ളൂ അപ്പം അയ്ല് കിട്ടിയാ നമുക്ക് ക്യാഷ് വേണ്ട മെറിറ്റില് കിട്ടിയാല് ആഹ് പൊറത്തൊക്കെ പഠിക്കണെങ്കി ലക്ഷങ്ങള് പയ് പത്തിരുപത് ലക്ഷം വേണം
അങ്ങനെ വേണം ഇപ്പം ഞാന് ഇപ്പോ പലരെ പല കുട്ടികളും, അങ്ങനെ ഈ നമ്മള ഈ എത്താ- നഴ്സിങ്ങിനൊക്കെ പഠിക്കണത് എജ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് എന്നാ പിന്നെ ഓര് പഠിച്ചു ഓർക്ക് ജോലിയ ആയിട്ടന്നെ വീട്ടാന്നുള്ള അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ ഉ ഉം പക്ഷെ അത് ഭയങ്കര റിസ്കാണ്. അങ്ങനെ എടുക്ക്ണതൊക്കെ. മനുഷ്യമാരെ കാര്യല്ലേ. കമ്പ കായോം
ആഹ് ഒന്നും അറിയില്ല അതാണ് അപ്പോ അത് ഇപ്പോ കേരളത്തി കിട്ടാണെങ്കിൽ വേണ്ട പ്പ അങ്ങനെ വെയിറ്റയ്ത് ന്ന് ക്കണം അത് പ്രൊസീജിയറുക കാര്യങ്ങളൊക്കെ അയുമ്പോ സെപ്റ്റംബർ ഒക്ടോബറ ഒക്കെ ആകും ആഹ് ടൈം എടുക്കും ഉമ് ആഹ് താ
കിട്ടുന്നവരെ വേറെ എന്തൊക്കെ ട്രൈ ചെയ്യാലോ പലേ മൂന്ന് മാസത്തെ കോഴ്സായിട്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ് അങ്ങനത്തെ പലേ കോഴ്സാൾണ്ടല്ലോ
കംബ്യൂട്ടറിന് പോകണം വിടണം വിചാരികണ്
ഉം ഉംആ കമ്പ്യൂട്ടർ ക്ലാസ്സിലേ
ഉം ഉം ആ വെറുത ഇരുന്ന് മ ഇതായിട്ടന്റെ മാർച്ചിൽ എക്സാം കഴിഞ്ഞതല്ലേ
അങ്ങനന്നെ
ആഹ് വെറുതപ്പൊ ഒറക്കോ ഒറക്കോ ഇങ്ങ ഇങ്ങാട് തീർക്കാണ് ദിവസങ്ങള് ഒറങ്ങി ഒറങ്ങി തീർക്കാ
അതന്നെ എന്നാ ഇങ്ങത്തെന്തെലും കോഴ്സ് ഇണ്ടെങ്കില് മൂന്നോ നാലോ മാസത്തിനോക്കെ കൊണ്ടോയി ചേർത്താലോ
ആഹ് അപ്പോങ്ങനെ വിട്ന്ന് തിങ്കളാഴ്ച മുതല് വിടണന്ന് കരുതണ്
ഉംഉം എങ്ങനെ ഫീസ ഒക്കെ എങ്ങനെ അടുത്തന്നേണോ
ആഹ് ഇബടെ കൊറച്ച് പോയാ മതി അപ്പോ സ്കൂട്ടി ഉണ്ട് ലൈസൻസൊക്കെ ഉണ്ട് അവക്ക് അപ്പോൾ പിന്നെ സ്കൂട്ടിക്ക് പോയിക്കോളും ഉം ആ പതിനെട്ടായി പതിനെട്ട് ടൈമ് ആഹ്‌ ആയ ഒടനെ തന്നെ നമ്മള് കൊടുത്തിട്ട് ആ മാസം തന്നെ കൊടുത്ത്
അങ്ങനെല്ലെ ഇതിന് മുന്നേ വോട്ടിയാണ്ട് ഇങ്ങനെ ഇതായിണ്ടാവില്ലേ അപ്പോ ഇങ്ങക്ക് ഇല്ലാത്ത
സ്കൂട്ടി അറിയായിരുന്നു അവളിപ്പോ ഇങ്ങനെ നാട്ടിൽ വരുമ്പോനെ ജസ്റ്റ് പഠിപ്പിച്ചിരുന്നു അല്ലാ പരിചയ പഠപ്പിക്കാൻ വിട്ടു പിന്നെ അറിയാം എന്നാലും നമ്മള് ഡ്രൈവിംഗ് സ്കൂളിൽ വിട്ട കാറിനും ഇതിനും രണ്ടിനും കിട്ടി ഫസ്റ്റ്ത്തെ ആഹ് ഫസ്റ്റ്ത്തെ ചാൻസ് തന്നെ കിട്ടി ആ് രണ്ടുടുത്തിട്ടുണ്ട് പക്ഷെ കാറ് മ്മൾ ഇണ്ട് എടുക്കാറില്ല അങ്ങനെ പുറ കൊന്നും അവളെ വിടാറില്ല സ്കൂട്ടി പിന്നെ ഇപ്പോ ലൈസൻസ് കിട്ടീട്ട് കൊറച്ചായി പക്ഷെ പൊറത്തോട്ട് വിടാറില്ലാരുന്നു ഇപ്പോളാണ് ഇപ്പോ ഒരു മാസായിട്ടുള്ളൂ അങ്ങാടിക്കക്കെ എറങ്ങാ വി വിടാൻ തുടങ്ങിയിട്ട് അത്ങ്ങനെ പറഞ്ഞിട്ട്
അങ്ങനെ വിട്ട് മെല്ലെ മെല്ലെ ചേലായാലേ എന്നാലും ഓല്ക്കൊരു തയക്കം വരുള്ളൂ പിന്നെ റോട്ടുമക്കറങ്ങാൻ ന്നാല് കരുതണം എപ്പോളും ഒരു മുൻ പഠി ഇച്ച് കഴിഞ്ഞരിച്ച് നമ്മൾ പിന്നെ സ്പീഡ് വിടരുത് എപ്പോളും ഒരു കരുതൽ വാണം അതാന്റെ ഹസ്ബൻറ് പറയല് അനക്കൊക്കെ വണ്ടിന്നാല് ഈ ആദ്യം മെല്ലെ മെല്ലെ പോവും പിന്നെ നിങ്ങക്ക് പഠിച്ചതല്ലേന്നുള്ള സ്പീഡ് കൂടും അതുകൊണ്ടാണ് വിടാത്ത അറിന്നെ ഇന്ന അങ്ങനെ വിടൂല ഞാൻ പഠിച്ചേണ് പക്ഷെ റോട്ട്മ്മക്ക് ഇറങ്ങാൻ ആയിട്ടില്ലാറിയും എന്നോട്
ആഹ് ഉം
മക്കളൊക്കെള്ളതല്ല അതുകൊണ്ടൊക്കെയിരിക്കും
ഉം അതാണ് എന്നെ അങ്ങനെ വിടാൻ പേടിയാ നിനക്കേയ് നിനക്ക് നിന്നെ പഠിപ്പിക്കൂല ഇല്ല അപ്പൊ എനിക്ക് പേടിയാണ് അയ്ന് ഹസ്ബൻഡയക്കൂല പറയാൻ ക്ക് വണ്ടി തന്നാ ശെരിയാവൂല അൻക് പല ചിന്തകൾ ആ പറയും
അതന്നെ അമ്മള് ന്നാലും ഇൻകല്ലാം ഇഷ്ടണ് ഭയങ്കര താല്പര്യ വണ്ടി ഓട്ടി
ഏഹ് ഇതെനിക്ക് എന്നാലും ഹസ്ബൻറ്റ് താല്പര്യം വീടുക്കെ ചെയും പഷേ എനക്കൊരു ധൈര്യല്ലാ അന്നിട്ട് റായ നീ ഈ കട നീ പിന്നെ വണ്ടിൽിരുന്നാലും എനിക്ക് ആ കടയി കറണം ഈ കടയി കറണം അങ്ങനത്തെ ചിന്ത സത്യാണെിൽ എനിക്ക് ചിന്ത വരും ഏർ നമുക്കങ്ങെനെ ചിന്തയാണല്ലോ ഇത്ര സമയവുമ്പോക്ക് വീട്ടിലെത്തണം ഇനിപ്പ എന്തൊക്കെ ചെയ്യാനുണ്ട് ഏകുട്ട്യാളാവുമ്പോ അതൊന്നും ആ മൈന്റ് വരുന്നില്ല അപ്പൊ എനിക്കന്നെ ഒരു പേടിയാണ്. എനിക്ക് കഴിയൂലന്നുള്ളൊരു പേടി എനിക്ക് തോന്നും. ഇപ്പൊ ഉള്ളതോണ്ട് എനിക്ക് സുഖാണ് ഇപ്പ സ്കൂളില്ലല്ലോ അപ്പൊ എങ്ങട്ടേിലൊക്കെ പോണമെങ്കിൽ ആ പോവകാരണം അവളെ ബേക്ക ആ അവളെ ബേക്കലങ്ങാട്ട് കേറിയിരിക്കും ഒ
എത്രളാ രണ്ടാളോ
ആ രണ്ടാള് ചെറുത് നാലാം ക്ലാസ് പെൺകുട്ടി പെൺകുട്ടി
ഏ അ ആഹ് അപ്പപിന്നെങ്ങള് ഒരു വണ്ടിമ്മ തന്നെ കൊള്ളും.
ആഹ് അതെ അങ്ങനെ പോ ഒരു മാസ ആയിട്ടേള്ളൂ അവളെറങ്ങാൻ തൊ അപ്പോ ഞാനൊരു ഹെൽമറ്റും കൂടെ വാങ്ങി
ആഹ തെറ്റ്യര് വരും ഞമ്മളിപ്പോ കാണൂല അങ്ങനെന്നും പിന്നെണ്ടാവു മൊ- വെയ്ല് മുക്കുമ്പോം നല്ല അടിപൊളി ഫോട്ടോ ആയിട്ട് വരും
ആഹ് അപ്പൊ നാട്ടില് ആഹ് അയന്നെ പറയണത ഹസ്ബൻറ് പറഞ്ഞ ഒരു ഇത് ഹെൽമെറ്റ് വാങ്ങിച്ചാല് പോട്ടം വരുമ്പോഴേക്കാര കാണാറ്
കാണും ഉം നല്ല അടിപൊളി ഫോട്ടോ കിട്ടിട്ടോ ഇന്റാ എത്രയെ ഇള്ളത് എന്നറിയോ എന്നിട്ട് എനിക്ക് വിട്ടരും അന്റ എപ്പരം ഇള്ളതാ ചെലക്കാണ്ട് പൈസ വി
ഇപ്പ നാട്ടില് വന്ന് പോയിട്ട് അഞ്ചു മാസ ആയിട്ടുള്ളൂ അപ്പോ നമ്മ അന്ന് ഹെൽമെറ്റ് ഇല്ല ഇതുപോലെ ഞാനും കുടുംബശ്രീ ന്റ പൈസ അടക്കാൻ വേണ്ടിയാണ് കാർ എടുത്തില്ലട്ട കാർ എടുത്താൽ മതി പക്ഷെ അത് എപ്പോഴും കാറില എടുക്കല് അത് എന്നിസ്കൂട്ടിക്ക് പോയിട്ട് ഫോട്ടോ വന്നപ്പോളാ കാണ് ണെ അയില് അത് അഞ്ഞൂറ് എത്ര പെറ്റി അട അടക്കാ ഞാൻ പോയിട്ട് അടക്കാന്ന് പറഞ്ഞ് നിന്നേ അല്ലല്ല അവര് പിന്നേ രാത്രിഇതില് വരേര്ന്നു കാർല് വന്ന അപ്പോ ആ പോണ വയില് അങ്ങനെ ഫോട്ടടുത്ത അപ്പോ എന്നോ ആഹ് പോണ വയിലെടുത്താ അപ്പോ എന്നോട് പറഞ്ഞ് മുന്നില് കണ്ടപ്പോ ഇങ്ങട്ട് സൈഡി ഇങ്ങനെ തല ഇങ്ങട്ട് ചെരി ക്കാൻ അന്നേരം ഞാങ്ങട്ട് തല ചെരിച്ച് അവർക്കിപ്പ ഫോട്ടോ എടുക്കാനാ പണി അവർക്ക് നമ്പർ കിട്ടിയാ പോരെ
ആഹ് നമ്മള മുഖം കിട്ടനണെന്നില്ലെ
ഉം എന്നിട്ട് എനിക്ക് തോന്നിയെക്കണ് എടുത്തിട്ടിണ്ട് പിന്നെ അന്ന് വൈന്നേരം നോക്കിയപ്പളും ഇല്ല സമാധാനം വന്നില്ലല്ലോന്ന് ങ്ങനെ ആ രാവിലെ എണീച്ചേയ്ക് പോണ പോ പോ ഇത് വന്നു
ഓലെ മൊത്തത്തിലൊരു ലിസ്റ്റ് ങ്ങട് വിടലാണല്ലോ അയിലട് കേറും മൊത്തത്തില് ഏഹ്
ട്ടില്ല പിന്നപ്പം പറഞ്ഞ് ആഹ് അത്‌ ഞാൻ പോയിട്ടക്കെ അടക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കാരിയെ വിട്ടു ഓർമ്മയിൽ ഇല്ല ചെയ്യണം ചെയ്യണം വിചാരിച്ച അയ്ൻ അക്ഷയിൽ പോയപ്പം ഉമ് പിന്നെ ആ പോയ സമയത്ത ആയപ്പോൾ എനിക്ക് സ പ്രൈസും കുറച്ചൊ ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ എന്തായാലും അഞ്ഞൂറ് രൂപ ഇല്ലെ അടുത്തില്ല അടുത്ത സാലറി ഒക്കെയക്കട്ടെ എന്നിട്ടൊക്കെ അടക്കാന്ന് വിചാരിച്ചത് പിന്നെ എന്തൊ പിന്നത് ഫൈൻ കുടുങ്ങി മൂന്ന് മാസം ആയിട്ടേക്ക് കോടതി പോയി
ഏഹ് തന്നെ അങ്ങനൊക്കെണ്ടൊ അപ്പൊ നമ്മൾതൊക്കെപ്പ എവിടെ എത്തിണ്ടാവും
അത് അവരക്ഷയക്കാര് പറഞ്ഞത് ചെല കേസുകള് പെട്ടെന്നവര് വിടുംന്ന് ചെലത് അത് പറയാൻ പറ്റൂല ഏതെങ്കിലുംക്കെ കയറ്റി വിടുന്നതാണ്നെ
ങ്ങള് അങ്ങനെ മെയിൻ റോഡ് കൂടെ അല്ലല്ലോ പോയത് ഉൾറോഡ്
അല്ല മെയിൻ റോഡ് കൂടി തന്നെയ അവര് ആ മെ അവരെ വണ്ടി വരിയാണ് അവരോട് ഇപ്പൊ പോവ്വാണ് അല്ലാതെ നിർത്തിട്ടേക്കൊന്നല്ല ഹെൽമെറ്റില്ലാഞ്ഞിട്ട് അതില് പിന്നെ എന്തെയ് ഇത്എന്റെ കൂടെ പഠിച്ച എന്റെ ക്ലാസ്മേറ്റ് ആർടിഒൽ അവന് ഓഫീസറാണ് അവിടെ വേറെ സ്ഥലത്ത് അയില് ഞാനിവന്റെ ഫോട്ടോയച്ചോട അങ്ങനെ മെസേജ് വന്നിട്ടുണ്ട അപ്പ അവൻ പറഞ്ഞ നോക്കട്ടെ ഏത് കോടതിക്ക പോയത്‌ നോക്കട്ടെ പറഞ്ഞിട്ട അവൻ നോക്കിയപ്പോ ആഹ് പിന്നെ അവനറിയണത അപ്പ അവന് ഞാൻ കോ കോ കോടതി പോവാ തന്നെ പൈസ അടച്ചിട്ടും ശരിയാക്കി തന്ന് ഒരു നൂറ് രൂപ പോലീസുകാരന് അത്ര നൂറോ ഇരുന്നൂറോ വേണം പറഞ്ഞിട്ട് അത് ചെയ്തു തരിന്നീനി അങ്ങനെ എക്സ്ട്രാ ഒരു ഇരുന്നൂറും കൂടി ആ അറു നൂറ് വിട്ട്ക്ക്ണ് എഴുന്നൂർ രൂപ ആയി
ഏ
അത് അതിന്റെ ശേഷം ഞാ എന്നിട്ട് നിന്റെ മോള് പറയും ആ പൈസക്ക് ഇങ്ങക്ക്‌ ഹെൽമറ്റ് വാങ്ങികൂടെന്ന് പറയും.
അതെന്നെ
ഇന്ന പിന്ന ഞാനിപ്പ റോട്ടില് ഇറങ്ങാൻതൊടങ്ങി
ഹെൽമെറ്റ് ആഹ് ഹസ്ബൻഡന്റെലൊക്കെ ഇടക്കിട ക്ക ഇങ്ങനെ മൈനവരും അപ്പപടക്കലാണ് തോന്നുണ്ട് ഇങ്ങനെ
ആ
എടക്ക് പറയും കൊണ്ടോണ്ടിക്ക് ഒക്കെ പോകുമ്പോ ഇങ്ങനെ ആ ഓക്കെ
അരി കഴികിട്ടോളിട്ടാ